ആ വർത്താനം ചോറ് തിന്നോ
എന്ത് ആ ചോറിന്നു ചോറിയൊക്കെ കഴിഞ്ഞ് പത്രം കഴി കൈകലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് ഉം കൊറച്ചു വൈ ഈ ചോറ് കഴിക്കാനും പുളി കഴിഞ്ഞക്കിന് വേണ്ട വേണ്ടാന്ന് തോന്നി
ഏ ആ അപ്പത്തത്തിന്നാ ഇ പത്ത് ക്കെന്തേലും തിന്നോ?
ആഹ് ഞാന് ചപ്പാത്തി ഉണ്ടായിരുന്നു രാവി
ആഹ് അപ്പൊ അത് കഴിച്ചിട്ടാണ്
എണ്ടാന്ന് തോന്നി അല്ല അപ്പൊ അവിടെ കെടന്നു
ഏ ഒറങ്ങുവോ ഉച്ചക്ക ഒറങ്ങലുണ്ടോ
ഒറക്കം വരും അവ ങ്ങാതെങ്ങനെ- എന്തേലൊക്കെ ചെയ്തൊണ്ടിരിക്കും ഉ
പറഞ്ഞ പിന്നെ മീശേല് ഒരു ഒരു മന്ദപ്പിക്കാര ആഹങ്ങല്ല ആഹ ഞാൻ പിന്നെ എല്ലാരും വെച്ച് പറഞ്ഞല്ലേ ഇനി
ആ ആഹ്
അഹ് അല്ലെങ്കിൽ ചെപ്പം നമ്മള് നീച്ചാന അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓല് വരുന്ന സമയം ആവുമ്പളേ ബസ് വരുമ്പോ അവിടെ പോയി നിക്കണം ഏ
എന്നിട്ട് വണ്ടി ഡ്രൈവർ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം വിളിച്ചാണ് പിന്നെ തറവാട്ട് പോയിട്ട് ഉമ്മാനോട് പറഞ്ഞാണ് ആകെ ഉമ്മക്ക ആകെ പേടിച്ച് ഞാനാണെങ്കിലും സൈലന്റ്യിക്കത് തോന്നണ്ട് ഫോണ് ഒറ്റക്കും കൂടി ആവുമ്പോ മകുറ്റൊക്കെ പേടിയല്ലേ ആ എന്ന പിന്നെ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന അങ്ങോട്ട് ഒണം അപ്പൊ നോക്കുമ്പോ കൊറേ
ഏ
ഉം നമ്മള ഒറ്റക്കാവക്പോ അ ഗനെ
പേടിയാണ് വക്കാന അതും തെന്നെ പേടിയാണ് ആാ ആ എന്താ എന്താ അറിയില്ല അ അതായത് അറിയില്ലല്ലേ എന്തായാലും ഞാ മക്കിപ്പ ഞമ്മള് ഒറങ്ങാണ് ഏ എന്നുള്ളതിലേക്കാണ് പക്ഷെ പേടിച്ചന ഇപ്പ പുറത്തുന്ന്ക്കാര പേടിച്ച
വിചാരിക്കും
ആഹ നിന്താ മക്കൾ വരുമ്പോ
ഇന്ന് എന്താ ഉം മുട്ട വജിയൊക്കെ ഉണ്ടാക്ക ക്കാ പറഞ് പോയിക്കണ് ഞാന ഒക്കെ കൂട്ടി േഴ് ഇപ്പൊ കൊറച്ചു നേരായിട്ടുള്ള കൂട്ട അപ്പൊ ഉണ്ടാക്കണ ഉണ്ടാക്കണ്ട വിചരിച്ച് ഇങ്ങനെയൊക്കെ
ആഹ മുട്ട ബജിക്ക് മസാല എന്തെങ്കിലും ഇടും ആഹ
ആഹ് ഞാൻ ചിക്കൻ മസാല ഇടലുണ്ട് പിന്നെ ഇഞ്ചി വേളുത്തുള്ളി ചിടലുണ്ട്
അങ്ങനെ ആഹ
ഉം അപ്പൊ ആഹ എന്നാ പിന്നെ ആ എന്താ പൊടി് അതിന്റെ കോട്ടിങ് കഴിക്കാന ഒരു രസംണ്ടാവും മറ്റേ കുട്ടികൾ പോട്ടീൻ കഴിക്കൂല മുട്ട മാത്രം കഴി
ഉം ഞങ്ങളൊ സ്കൂൾ പഠിച്ചീ നന്ന് ന്റമ്മ അതേപോല മുട്ട ബജിണ്ടാകും അത്ക്ക് നമ്മള് ചമ്മന്തി ദല്ല തേങ്ങ തേങ്ങാ ചംമ്മന്തി അങ്ങനെ ഇണ്ടാക്കും എന്നിട്ട് പിന്നെ ഒര് ആല്ല അങ്ങനെ ഒരു മുട്ടന നാടകം കീറീറ്റ് രണ്ട്പളിയാ കൂല അപ്പൊ അത് അയിന്റെ ഒരു സൈഡില് ഒരു മുട്ടന്റെ പിട ല്ലാവത് തുപോലെതന്നെ മ്മള് അയ്ന്റെ മേലെ വെക്ക എന്നിട്ട് അത് കോട്ടിങ്ങില് മുക്കി പൊരിച്ച അപ്പൊ അങ്ങനെ ഒരുടേസ്റ്റണ് ഇല്ല അത് അങ്ങനെ അയ്ല് അമ്പികടക്കും അങ്ങനെ ണ്ടാക്കി തന്നിനിമ്മ ഇപ്പ പിന്നെ അങ്ങൻത്ത കുട്ട്യാൾക്കും തന്നെ ചമ്മന്തിയൊന്നും പറ്റൂല്ല അവ
ആ ഇന്റെ മകൾക്കും പറ്റൂല ചമ്മന്തിയൊന്നും ചെല കുട്ടികൾക്കൊക്കെ ചമ്മന്തി ആയാ മതി ചമ്മന്തി അച്ചാറൊന്നു
ആഹ പിന്നെ അങ്ങൻത്തീക്കൊക്കെ സ് സോമോസെണ്ടങ്കി ഇഷ്ടാണത്. മയോണൈസും അതൊക്കെട്ടാല് സോസൊക്കെണ്ടിൽ ആഹ് അങ്ങനെ പറ്റും അല്ലാത്തതൊന്നും ഇബൽക്കറും തന്നെ പറ്റൂല അയ്ലൊക്കെ എന്തെങ്കിലും കടിച്ചാണെങ്കി അപ്പൊ പറ്റൂല അതാണ്
ആ അതന്നെ ഇന്റെ മോന് പിന്നെയും പറ്റും മോൾക്ക് തീരെ പറ്റൂല കടി കണ്ടെങ്കിലൊന്നും
ഇഷ്ടല്ല ആ അതന്നെ വല്ല ബിരിയാണിയോ ആ മന്തിയൊക്കെ വെക്കാണെങ്കി അയ് ല്ള്ളതൊക്കെ പൊർക്കിടലാ വേസ്റ്റ് പാത്രം ആണെന്ന് വെച്ച് അയ് ത്തങ്ങനെ എടും പിന്നെ ഒന്നും പറ്റീല്ല ഇന്റെ ഏട്ടത്തിന്റെ കു എ കുട്ടിക്കാണെങ്കി ഹെ ന്താ ഉള്ളി ബിരി ബിരിയാണിയിലും നെയ്‌ച്ചോറിലും ഉള്ളിയെന്നെ ഇടാൻ പാടില്ല അങ്ങൻ ൻതേ ചോറൊള്ളു ഓൻക്കിഷ്ടം അതൊക്കെ കൊർച്ചേക്കും അങ്ങനെ ഇട്ടാ ഓൻക്ക് പറ്റൂല ആ ആ ആകൂല്ലല്ലോ ന്നട്ടോന് അത് അറിയാ അവൻ മ്മ വിരുന്ന് വരുമ്പോ മോൻക്ക് ന്ന്ട്ട് ഉള്ളിയൊന്നും ഇല്ലാതെ മാറ്റിയെക്കും ആകെ കോരിയെക്കും വെറും വെള്ളച്ചോറ് അതാവുമ്പ ഇഷ്ടാണ് ന്നട്ട് പറയും ഞാൻ ഇങ്ങക്ക് മറ്റതാ പറഞ്ഞത് റി അങ്ങനെ ഓരോ സ്വഭാവ വര് ഏ അങ്ങനത്തെ ഉള്ളി തിന്നാതല്ല എന്നാലും കണ്ടാ പൊറക്കിയേക്കും അല്ലാതെ കൊഴപ്പൊന്നുല്ല ഹ് ആ ആര് ആ ആ അങ്ങനെയാണെങ്കി കൊഴപ്പുല്ല അറിഞ്ഞോണ്ട് കെട്ടിക്കണേന്നിണ്ടെങ്കി പിന്നെ ചെ ഇപ്പതിന്നുല്ല ഹ ഹഅതിന് അയിന് പിന്നെ ഇത് യ്ക്കാര്യം കരച്ചില് അ ഒരു കരച്ചിലും പിടിവാശി ഒക്കെ കറ പോ അത് അങ്ങനെയാ ഓൽ എന്തെങ്കിലും ഒന്ന് കഴച്ചാ മതി പിന്നെ ഇനി ഞമ്മള് ഹ് എങ്ങനെ ആക്കി കൊടുത്താലും ശരിയാ
റ്റൂല്ല എയ്ന്റെ മക്കൾക്ക് അവിടെങ്ങനെ ഉം തീരെ പറ്റില്ല കൊറച്ച് കൂടി പോയാ എനിക്കന്നെ അധികം എരിവ് പറ്റു വുല എന്നട്ട് കൊറ ചതി ആയി പോയാ പിന്നെ കഴിക്കൂല
പറ്റൂല ഒരാക്ക് ഇതൊക്കെ വല്യ കൊയപ്പുല്ല കൊറച്ചൊക്കെ മീൻ പൊരിച്ചത് ആരിക്കാ നമ്മള് കുറഞ്ഞ മുളകിടണത് തീരെ പ തെ തിരിച്ചുതരുവാണച്ചി വേണ്ടാരേം ഏയാ പെരി ചുമ്മ ഓൽക്കായിട്ട് വെറെ പൊരിച്ചു കനകെതന്നെ ഇജ്പ്പൊച്ചാണെങ്കിൽ ആ മഞ്ഞപ്പൊടി മാത്രട്ട്
ഏ വര്ക്ക് കൊർച്ചൊക്കെ പറ്റും ഹ ഹ അതികായിട്ടിങനെ തോന്നര്ത് എരിഢീന്ന് തോ
ആ ആ ഒരാൾക്ക്ന്നാ അങൻത്തെ കൊർച്ചൊക്കാണെകിലും കൊയപ്പ പല അങ്ങൻത്തോരോ സ്വഭാവാണ് ങാ ങളെ നാട്ടീ ചക്കൊക്ക ണ്ടോ ച ചക്കി മാങ്ങക്കൊണ്ടായിരുന്നോ
ഉം ചക്ക ഇവടല്ല ഇവടെ വീട്ടി ഞങക്കില്ലാ തറവാട്ടിലിണ്ട് അയൽപക്കത്ത്ക്കൂടൊക്കെ ണ്ട് സുലഭമായിട്ട് കി മീനന്തെ കിട്ടി
ആ അപ്രാശ്യം മാങി ച ക്ക എല്ലോട്ത്ത്ന്നും കിട്ടിക്ക്ണ് മാങ്ങൊക്കെ ഇഷ്ടം പോലെ കിട്ടീണ് ക്കൊന്നും മാങൻ്റെ മരൊന്നുല്ല എൻ്റെ വീട്ട്ന്നുംഇവട്ന്ന് മ്മാൻ്റെ വീ ന്നൊക്കെ കിട്ടീണ് എല്ലോട്ത്ത് ന്നും കിട്ടിക്ക്ണ് പൈസ വാങ്ങ
എം
ബാക്കി നിന്നപ്പോ ഇവട്ന്ന് ഞങ്ങൾക്ക് അയൽവാസ്യളടുത്ത്ന്നുന്നും വല്ലാതെ ഇല്ല മരം ഒരു വരലുണ്ടവിടെ ആക്ണൊലൂ അപ്പ ഇൻ്റ വീട്ട്ന്നങനെ അവിടെ ഇട്ടം പോലെ കിട്ടും
ഏ ചക്കൊക്കെ ആവ്ണൊല്ലൂ ചക്കെയൊക്കെപ്പൊ കയ്യലൊട്ങീലെ
ആ ഒരു പെരീല് ആവ്ണൊല്ലൂ മൂത്തിട്ടില്ലാർഞ്ഞി അപ്പോ ഒടങ്ങണൊല്ലൂ തോന്നൗടെ അത് രസൂടാവില്യപ്പിഞ്ഞി മയ ഇ തട്ടിയതല്ലെ വള്ളർങി പാവം
ഇപ്പൊക്കെ ഇബടെ ആർക്കും ടാതായിക്ക്ണ് എദ്ധപ്പ കാക്കച്യലൊക്കെങനെകൊത്തിതിന്ന്ണ കാണല് ആ
അങ്ങനെ തൊടങ്ങീക്ക്ണുപ്പൊ
ഉം ഇപ്പൊ ഒന്നാ വണ്ടി ആൾ ഇവടൊക്കെ നല്ലോണം വര്ണ്ഢ് ട്ടോ നല്ല മധുരമ ഉുള്ള മാങ്ങ
ആഹ അങ്ങനെ വരുന്നുണ്ടണ്ട് സീസൺ ആഹ മാങ്ങ ആ് മാങ്ങ കഴിഞ്ഞു ഇവിടുന്ന് തന്നെ ആഹ് ഓല് തുടങ്ങിക്കണ ഇതുവരെ ഓല കൊറച്ച നിന്നന് വണ്ടികളൊക്കെ ഇ ഫറ്റ് ഇറങ്ങി
ആ അപ്പൊ കുറഞ്ഞാണ് വിലയൊക്കെ നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ ഒക്കെ കാണ വിളിച്ചറിഞ്ഞ പോണ ഉം
അന്നെ മാങ്ങയൊക്കെ ആുമ്പ തന്ന മടുത്തീനി ഇന്നനെ വല്യ ഞാന അങ്ങനെ വിലൽ തിന്നില്ല ഇവിടെ അങ്ങനെ കൊടുന്ന് നോക്കും അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ലേന ചീന അങ്ങനെ പോകും ചിലപ്പെടുക്കാൻ മറക്കും കുട്ടിയക്ക് കൊടുക്കും ഞ വറ്റക്ക പ നാ വ ക്ക് നോക്കെന്നേ ല്ലേ. ച്ച് പിന്നെ അങ്ങൻത്തെ ഒന്നും തിന്നണം ന്നും തോന്നൂലാ അങ്ങനെ ഉം അച്ചാറൊക്കെ തന്നെ ഏഹ് ഇച്ച് പച്ചക്ക് തിന്നാൻ പറ്റൂല കൈയൂല്ല. പച്ചക്ക് തിന്നാ പല്ലങ്ങനെ പുൾച്ചും. പല്ല് തിന്നാനന്നെ അത് കണ്ടാത്തന്നെ. പുള്ള്യരും ഹഹ് പിന്നെ ഞാൻ തിന്നൂല്ല പയിത്തത് തിന്നാൻ നല്ല മധുരണ്ടായിതിനുള്ളില് തിന്നാ വെക്കാ അല്ലെങ്കി ഒരു പുളിപ്പേക്കാരം അവർ ക്കൂല
ആഹ് എനിക്കും കഴിയൂലട്ടോ പുളിയൊന്നും കഴിക്കാന് ഇപ്പ പണ്ടത്തെ പോലെ പുളിയൊന്നും കഴിക്കാൻ കഴിയില്ല മറ്റേ നമ്മളൊക്കെ ആഹ് ചെറുപ്പത്തിലൊക്കെ എത്രേ പുഴിക്കെ കഴിച്ചീനത് ഉം ഇപ്പൊ പച്ച ആഹ് ഇപ്പൊ പറ്റൂല അതന്നെ
പിന്ന ഞാനങ്ങനെ
ആഹ് ഒന്നല്ലെങ്കില് ആഹ് കൂട്ടാനൊക്കെ ഒന്നുംല്ലെങ്കില് നല്ല അരച്ച കറിയൊക്കെ ക്കെയണെങ്കില് അതീക്കൊക്കെ കൂട്ടിങ്ങനെ കഴുമ്പോ ഒരു രസാണ് അല്ലാതെ വെറുതെ തിന്നാനൊന്നും തോന്നൂലപ്പൊ
ക്കില്ല വെറുതെരുന്നാൽ അച്ചാറ് ഇങ്ങനെ കോരിത്ത്ന്ന് ഇപ്പൊ അച്ചാറെന്നെ ഇണ്ടാക്കി വെ ക്ക്ന്നല്ലാതെ തിന്നൂല
ആഹ് അച്ചാറ് ഇവിടെ മക്കക്കുല്ല വല്യയ താല്പര്യം ഉം ഒരു മാങ്ങ ആഹ മാങ്ങക്കെ നല്ലോം ഇണ്ടായി കാൽത്തെ ഉപ്പുരുമിങ്ങാണ്ട് ന ല്ലോം തിന്നു അതിഷ്ടായിരുന്നു പക്ഷെ എങ്ങനെ അ ചാറോന്നും തിന്നൂല്ല
ആഹ എന്തൊരു അതന്നെ അങ്ങത്തീക്കക്കെ മുളകുകണ്ട ഭയങ്കര ഇഷ്ടേനിണ്ട്
ഉം ആ അതൊക്കെ പറ്റും ഉം അതെത്ര എരി വലിച്ചാലും നാവൊക്കെ നീട്ടി ആ ആന്നൊക്കെ പറഞ്ഞ്ങ്ങാണ്ട് തിന്നും വെള്ളം കുടിച്ചി
അതങ്ങനാ ഓറഞ്ചൊക്കെ കിട്ടിയാല് തന്നെ ഓറഞ്ച് കിട്ടിയാലും ഉപ്പും മുളകും കൂ ഇ തിന്നണം അപ്പഴും തന്നെ മുളക് വാ നല്ലോം
ഹ ആ ഒരു കാലത്തുണ്ടല്ലോ ആ ചെറിയ ഓറഞ്ച് ഇറങ്ങുവ ലാ ഓ ഓറഞ്ചാണ് അങ്ങനെ കഴിക്കല്
ആഹ ആ ചെറിയ ഓറഞ്ച് ആ തോലി താത്തൊരു ഓറഞ്ചു അങ്ങനെത്തോൽ പച്ച- പ്രായം ക്കണം
ആഹ ആഹ
ഉം
അവിടെ എങ്ങനെ തൈകളൊക്കെ ഇണ്ടോ
എങ്ങനെ ചെർത് ആ ഞങ്ങളാ ഇപ്പൊ പ്ലാവൊക്കെ ങ്ങനെ കുഴിച്ചിട്ട് ഇണ്ടാവ്ണള്ളൂ അതൊക്കെ ഇണ്ടായി തന്നെ ഉള്ളൂ ഇണ്ടായത് ഇപ്പ ഇവിടെ പൂളി പൂള കപ്പ അ അത് ഇണ്ടായി പിന്നെ വായ ക്കണ്ടായിന അങ്ങനെ ഉണ്ടായിന്നല്ലാതെ മറ്റേതൊക്കെ ഉണ്ടായാലും തുടങ്ങണള്ളോ അല്ല പൂവന് പിന്നെ നേന്ത്ര പയം ആ നേന്ത്രപയം രണ്ടു മൂന്നു കൊല കിട്ടി അപ്പ മൂന്ന് വട്ടം ഉണ്ടായി മറ്റേത് നന്നെ പൊ ഒരു കൊല വെട്ടി
ആ അപ്പൊ ആവശ്യത്തിനുള്ള വാഴക്കുണ്ട് ണ്ടല്ലേ
ആ എന്നാ ശരി ട്ടോ ഞാൻ വിളിച്ചേ